ഹലോ കേ
ഇല്ല ഒർങ്ങീട്ടില്ല ഉറങ്ങാൻ നിക്കാണ്
ഉം
ഇന്നിട്ട് എന്തൊക്കെയുണ്ട് സുഖല്ലേ കുട്ടികളൊക്കെ ഒറങ്ങിയടി.
കുട്ടിയാളോക്കെ ഒർങ്ങീക്ക്ണ്
ഇജ്ജ് എന്നാ ഇങ്ങട്ട് വർണെ പേരേക്ക്
ഞാൻ വെർണ്ട്
സ്കൂളൊക്കെല്ലലേ
സ്കൂലാവുമ്പോ ഇപ്പൊ ഒട്ക്കും പോവലില്ല
സ്കൂളും മദ്രസ്സും ഒക്കെ കൂടിയാണല്ലോ ഉം മക്കള് ഒർങ്ങീട്ടുണ്ടാവൂലേ ഉം ഇന്നട്ട് കെട്ടിയോൻ വിള്ച്ചീന്നീലേ
ആഹ് വിളിചീന്നു
ആഹ് ആഹ് പിന്നെ ഇഞ്ഞ് രാവിലെ ണീക്കണ്ടേ. അഞ്ച് മണി അഞ്ചരക്കൊക്കെണീക്കണ്ടേ
നാളെ മദ്രസ്സ് ഇല്ലാത്തോണ്ട് ഞാൻ അത്ര നേർത്തെ നീക്കൂല
ഏ
ഏഴ് മണിക്ക് അട്ക്കളീക്ക് എർങ്ങൂലാ
ഏ നിസ്കെർച്ച് അവിടെ തന്നെ കെട്ക്കൂലെ
കർച്ച് അവിടെ തന്നെ കെട്ക്കും
ആഹ് അപ്പൊ അമ്മായിമ്മ എർങ്ങീട്ടുണ്ടാവൂല
ഇല്ല ല്ല അമ്മായിയമ്മ എന്നേം കാട്ടിലും മടിയായതോണ്ടെ
ചായേം കടിയൊന്നും ഇണ്ടാക്കൂല കൂടെ നിക്കൂലെഒക്കെ ചെയ്യോ
ഉണ്ടാക്കും എന്ത് ഞാൻ വന്നിട്ട് അട്പ്പ് കത്തിച്ച് ദോശൊക്കെ ചുടുമ്പോത്തെ കൊർച്ചഴ്ഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വെരും പിന്നെ ഇൻക്ക് സ്കൂള്ക്ക്ണ്ടാക്ക്നൊക്കെ ഇണ്ടാവുലേ കുട്ടിയേൾക്ക് ഇണ്ടാക്കാനും രണ്ടാക്ക്ണ്ടാക്കാണ്ടപ്പം രൺ അത് രണ്ടയ്റ്റെകാരം ഒരാക്ക് സ് സ്നേക്കും ഒക്കെ വേണ അപ്പൊ പിന്നെ ഇമ്മ പിന്നെ ബാക്കി പണിക്ക് നിക്കും അടുക്കളീത്തെക്കെ ചോറുണ്ടാക്കാനും കൂട്ടാണ്ടാ ഇമ്മാക്ക് പിന്നെ ഇമ്മണ്ടാക്കിയതേപറ്റുള്ളൂ അതാണ് വിശയം
ആഹ് ആഹ്
ഞമ്മള്ണ്ടാക്കിയാലൊന്നും പറ്റത്തി തോന്നുള്ളു ഒർ എന്താ ഇനി തിന്നതിന് ഭയ്ങ്കര ഇതാണ് നമ്മള്
എന്തു കറി കറിയൊക്കെ എന്നും ഇണ്ടാക്കൂലേ
രാവിൽക്കെക്കോ
അല്ലാ ഉച്ചകക്കോ
ഉച്ചക എന്നും കറി ഇണ്ടാക്കും
ആഹ്
കൊർച്ച്ണ്ടാകൊള്ളൂ അയ്നാത്ര ആളിലല്ലോ ഞാനും ഇമ്മിം തന്നെ ഇണ്ടാകൊള്ളുകാര്യയ്ട്ട് ഉച്ചകക്ക് തിന്നാന്
ഇപ്പേ
ഇപ്പ പണിക്കോവ്ണ്ട്‌ വെറ്റിലേ ണ്ടൊക്കെ പണിക്ക്
ഏ അയ്ന് പോക്ണ്ടോ ഉം
ആ ആദ്യ ദുബായിലാരുന്നു ഇപ്പോൾ ആട്ടിൻ്റെ കൂടിയനു ശേഷം ഇപ്പം അങ്ങനത്തെ പണിക്ക് പോവാ
ആഹ് ആഹ്
ഉം ഓൽക്കൊന്നും വെറുതെ ഇരിക്കാൻ കഴിയില്ല
ആഹ് ഇപ്പള്ളൊരു മടിയന്മാരു
ഓഹ് എങ്ങനേലും പൈസയിണ്ടാക്കാന്നുള്ള
ചിന്തന
ഉം
ഇപ്പള്ളൊരു ഫുള്ള് മടിയന്മാരാ പണിക്കും പോവൂല
ആഹ് ചെക്കന്മാരൊക്കെ വണ്ടി ഇല്ലല്ല അതൊക്കെ തം തന്നെ
ആഹ്
പയിനെട്ട് പയിനെട്ട് വയസ്സാവുമ്പോ തന്നെ ലൈസൻസെത്തു വണ്ടിടുത്ത്
ആ മൊടക്കും
ആഹ്
ഞാൻ പറയാ പെറ്റങ്ങളൊക്കെ ഉഴപ്പാണ് ആഹ്
റ്റോരുണ്ട് പണിക്ക് പോണ മക്കളുണ്ട്
ആ ഈ അതോണ്ടാണ് ചെക്കൻമാര്ക്ക് കാര്യം ശരിയാവാത്ത കൊറേ ഐറ്റങ്ങൾക്ക് പണി സ്വരും ഇല്ലാത നടന്നിട്ട്
പൊങ്കുട്ടികളൊക്കെ പണിക്ക് പോവല്ലേ
ഉം ഇപ്പൊ ഈ കൂലിപ്പണിക്കാർക്കൊന്നും പെൺ പെൺകുട്ടികള് ഉം എന്തേലും പഠിച്ച എന്തായലും ആയാൽ കിട്ടു
ഉം
വല്ലാത്തൊരു കാലഘട്ടണപ്പോ അന്റെ കല്യാണം കഴിഞ്ഞ ഇപ്പ എത്ര വർഷമായി
പത്ത വർഷയി
തയില്ലേ ഇന്റെ കഴിഞ്ഞിട്ട് പയനട്ടായി
ആ അപ്പം മോള് ഇപ്പം വൈനീക്കെ ആയിട്ടുണ്ടാവുംല്ലേ
പതിനേഴല്ല പതിനേഴരയിക്കണ് നവംബറേക്ക് പൈതിനെട്ട്വാ കൊൾക്കുക അപ്പൊ എനിക്കിപ്പ ഏഹ് പത്തൊമ്പ് കൊല്ലാവും അങ്ങനെ
എനിക്ക് ഇതേപോലെ പതിനൊന്ന് പതിനൊന്ന് നല്ലായിട്ടുണ്ടാവുമോ മോനിക്ക് പത്ത് വയസായി
ആ ഇന്റെ പിന്നെ സ്കൂള് കഴിഞ്ഞേക്ക് കഴിഞ്ഞും ചെയ്ത താങ്കളാസ അങ്ങനെയൊക്കെ കയിട്ട് വേൻ കുട്ടികളയിക്കണ
ഉം
ഉം പിന്നെ എന്റെ നേരെം വഴികിയ കല്യാണം കഴ്യ
എറെ നേരെ വൈകിയതുമല്ല പിന്നെ എൻറെ ഫസ്റ്റ് വതി കല്യാണം കഴിഞ്ഞ് അത് പ്രശ്നായി
ഏഹ് അങ്ങെ അങ്ങനെണ്ടായിരിക്കണ
ആഹ് അങ്ങനെണ്ടായിരിക്കും ഒരു സംബവം
ഏഹ് അയ്ല് കുട്ടിയളൊന്നും ഉണ്ടായിട്ടില്ല
കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അവിടെ ആകെ ഒരു മാസം ഇങ്ങനെ കഷ്ടപ്പെട് നിന്ന് കഷ്ടപ്പെട്ട ഇപ്പ പറ പറ്റൂല കല്യാണം കഴിഞ്ഞേ പിന്നെ എൻ്റെ പഠിപ്പ് ഉപ്പ് കഴിഞ്ഞക്ക തന്നെ പരക്കര കഴി കെട്ടിച്ച് പറഞ്ഞേക്കാം അന്നൊക്കെ അങ്ങനെയല്ലേ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാന്നുള്ളതില് ഉം ഇവര് മര്യാദക്ക് അന്വേഷിച്ചതുല്ല അന്നേ ചെക് ഇപ്പം വന്ന് കണ്ട് അന്വേഷിച്ചപ്പൊ കൊയപ്പൊന്നുല്ല അങ്ങണ്ട് കെട്ടിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞ് പ്പോ എൻ്റെ പെരക്കാർക്ക് എൻ്റെ പെരക്കാർക്കെൻ്റെമ്മാക്ക് ഭയങ്കര ആ പുതിയെണ്ണീൻ്റെങ്ങ് വന്ന് വന്ന് പെര വയങ്കര ചെറുതാണ് അറീക്കാന്ന്റഞ്ഞപ്പൊ പറഞ്ഞപ്പോ
ഉം
അപ്പോ ഇമ്മനോട് പോയി പറഞ്ഞപ്പോ ഇമ്മ അന്നന്നെ വിളിച്ച് എന്നോടറയ എനക്കവ്ട നിക്കാൻ പറ്റില്ല അതല്ലെ ഇങ്ങട്ട് പോര്
അന്നന്നെ പറഞ്ഞ്
ആഹ് അന്നന്നെ പറഞ്ഞേ പക്ഷെ എന്പ്പ ഇങ്ങനെയൊക്കെ പറയണേ പ്പവഇവര് ആയംതന്നെത് നോക്കണ്ടേ
ഉം
ഞമ്മളേതായാലും അയാല് പെട്ടില്ലേ അവിടുന്ന് ഒരു പെട്ട് പിറ്റേന്നന്നവിടടുന്ന്റിയ പോലെ എന്ത് പറഞ്ഞിട്ട്റിയ്പ പോലെമ്ക്ക് ക്കൊരിതില്യ വല്യ വീടൊന്നല്ല
ആഹ്
ഇന്റെ വീട് അന്ന് വാർപ്പിന്റെ കൂ ടൊവും കല്യാണം കഴിഞ്ഞതൊര് പഴേ ഓടിൻ്റെ വീടാരുന്നു
ഏ ന്നിട്ട് ചെറിയ വീടാണ് ഇത് ന്ന്
ആഹ്
ഉം ഉം ന്ന്ട്ട്
ആ ഒരു ഓടൊക്കെ പൊളിഞ്ഞടിക്കാണ്ട് അങ്ങനത്തക്കെരു വീടേര്ന്നേ അതൊക്കണ്ടിട്ട് അമ്മായിന്റോട്തോൽക്ക് ഓരൊക്കെ ഭയങ്കര വല്ല്യ ടീമേനി അപ്പങ്ങനെ പിന്നിമ്മാക്കും അയിന് പ്രശ്നായി എന്താപ്പേട്ടത്തിന് വന്നിട്ട് ഇന്നോട് കൊറേ പറഞ്ഞ്
ആഹ് അവടെ അവൾടെ വീട് ചെറുതായിറ്റ് ഞാനിവടെ ആഹ് ആഹ് അങ്ങനെ
ക്കാലതാണ് പ്രശ്‌ണം
ആഹ് ആഹ് ആഹ്
ട്ടില്ലാ
ആ ന്നറ്റ്
ഇന്നട്ട് ഞാൻ പോയി ഞാൻ പിന്നിം പോയി ത് ഏട്ടത്തിന്റമ്മക്കെ കൊറേന്നോട് പറഞ്ഞു പോണ്ട പോണ്ടന്നൊക്കെ പർണ്
ആഹ്
ന്നിട്ട് ഞാൻ പോയി അവുടെ ഒന്നിനും പറ്റ് കയ്യൂല അങ്ങൻത്തെ ഇങ്ങൻത്താൾക്കാരാന്നൊക്കെ പറഞ്ഞു
ആഹ്
അപ്പ ഞാനതൊന്നും വിഷയല്ലാച്ചിട്ട് പോയി ഇന്നോട് കല്യാണം കയ്ഞ്ഞ് പയ്നഞ്ചാം ദിവസം എള മൂത്തച്ചിം ഇന്റെ കെട്ടിയൊനും കൂടി വന്ന്കാണ്ട് ഇന്റെ സ്വർണ്ണം തെരോ മൂത്തച്ഛീന്ക്ക് പെരണ്ടാക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ചോയ്ച്ച് ഞാനപ്പത്തന്നെ പറഞ്ഞ് ഇൻക്ക് തരാനൊന്നും പറ്റൂല
ആഹ് ആഹ്
ആഹ് അങ്ങനെ പർഞ്
ആഹ് ആഹ്
അപ്പ ഇക്ക് മനസ്സിലായി ഇവര് പെരക്കാര് പറണീലും കാര്യണ്ട് സംഭവം
ആഹ് ആഹ് ആഹ്
കാരണം ഇപ്പോരു പെണ്ണിനെ കെട്ടി കൊട്ന്ന്കാണ്ട് ആ പെണ്ണിന്റെ സ്വർണ്ണം വിറ്റ്കാണ്ട് ഇവര് പെരെണ്ടാക്കൊ താ അൻക്കൊരു റൂമാപ്പ തരാ ഞാൻ പറഞ്ഞ് ഇൻക്ക് റൂമൊന്നും വാണ്ട പിന്നങ്ങനെ പിന്നെ ഇയാള് മഡ്രാസിലേന്ന് കൊ ച്ച് നിന്ന്കാണ്ട് ഇയാള് മഡ്രാസ്ക്കോയി
ആ
അതും വെളിക്കലൊക്കെ മൂത്തച്ചിക്ക്
ഏ
ആ അങ്ങനെ മൂത്തച്ചി ഇയാളും ഭയങ്കരെ എന്തൊക്കെണ്ടോ ഇൻക്കങ്ങനെക്കെരു ഭയങ്കരത് തോന്നി തോന്നാൻ കാരണം എന്നോ ഇവല് ഇമ്മാന്റെ വീട്ട്ക്ക് വിരുന്നു പോയി അന്ന് മൂത്തച്ചിം പോന്നില്ല ട്ട്യോനും പോന്നീല്ല
ആ മൂത്തച്ഛൻ ദുബായില്
മൂത്തച്ഛൻ ദുബായിലാണ് അന്ന് ന്ന പ്പിന്റെ ആങ്ങള വന്ന്ക്ണ് ഞങ്ങളണ്ട് പെരേക്ക് തിരിച്ച് വെര്ണ മുന്നേ ഇന്റെ ആങ്ങള ഇന്നെ കൊണ്ടവാ വാണ്ടിട്ട് വന്ന്
ആ
അപ്പൊ ഞാന് ഓൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ വെ ല്ല ല്ല അപ്പോ ഇയാള് ഇബട്ന്ന് പെരേന്ന് ബേക്ക്ക്കൂടെ എറങ്ങി പോണോം കണ്ട് മൂത്തച്ചി അവിടെണ്ട് അമ്മോസന് ആ അ അമ്മോസന് പറ്റ വയസായൊരാളാണ്
ഉം ഉം ഉം ഉം
അപ്പം വന്ന്ക്കാണ്ട് ചോയ്ച്ച് ഓടെ ഇവനോടെ ചോയ്ച്ചപ്പം ഇവനപ്പവടെ അടുക്കളേല്ണ്ടേന്നല്ലോ ർഞ്ഞ് പ്പൊ ഞാൻ ഫോണ്ക്ക് വിളിച്ചോക്ക്യപ്പോ ഞാവടെല്യ ഞാവ ടെ ണ്ടായിട്ടില്യ നൊണ പർഞ്ഞുന്നോട് ഞാൻ പോണത് കണ്ടതാണ് പെരേന്നെറങ്ങി പോണത് കണ്ടതാ ഞാന്
അ ആ ആ
അപ്പം പിന്നെ ൻക്ക് ങ്ങനെ എന്തോ പോലായി അങ്ങനെ ഒ പെരി ആ പെരേലന്നൊന്നും പറഞ്ട്ട്ണ്ടേര്ന്നില്ല പിന്ന പിന്നെ ഇവിടൊരു മൂത്തച്ചി ഇവടെ നിക്കലില്ല ഇവരെ പ്രശ്നം കൊണ്ടാണ് ഇവടെ നിക്കാത്തെന്നൊക്കെ ൻക്ക് പിന്നെ ഓളെന്നേണ് കൊറെ കാര്യങ്ങളൊക്കെ പർഞ്ഞെന്നത് ആ പിന്നെ ഒരു ഇരുപത്തേഴീസൊക്കെ ങ്ങനെ പോയി ഞാൻ പിന്നെ പോ ന്റെ പെരീക്കെന്നെ പോയി
അന്നോട് വെല്യ ത് സ്നേഹൊന്നില്ലോൻക്ക്
സ്നേഹം പർഞ ഇൻക്കത് മനസ്സിലാക്കാൻ മാത്രംന്നുള്ളതന്ന് ആയിട്ടിണ്ടേര്ന്നീല
ആ ഉം
പൈസല്ല ആൾക്കാരെട്ത്ത് ഇവര് ഡ്രസ് ട് ത്തതും ഡ്രസ്സ്ട്ത്ത കടേന്ന് വെരെ ഇവർക്ക് വിളിച്ച് ഇവര് പൈസ കൊടുക്കായിറ്റ്
ആ
ലാസ്റ്റ് ഞങ്ങള് ഒയ് വായി സ്ത്രീധന പൈസൊക്കെ തന്നീല കിട്ടിയത് കിട്ടി എളുപ്പം അത് കയ്ച്ചിലായി പോന്ന്
ഞമ്മളെ ആവശ്യല്ലേന്ന് ചാ ആവശ്യല്ലൊയ്വാവല് അപ്പൊ കിട്ടൂലേ
ആ അപ്പ പിന്നെ ഓരങ്ങനെ ഒയ്വാണെ ഒയ്വായ്ക്കോട്ടെ വിചാരിച്ചിട്ടാവും
ഓലെ മഹർ ട്ടീലേ അൻക്ക് ഏ
മഹർ ട്ടി
ആ
ആ അത് പിന്നെ ആ പൈസങ്ങനെ
ഉം അതെന്നെ ഇപ്പത്താള് കൊയപ്പൊന്നുല്ലല്ലോ
ആ ഇങ്ങൻത്തെ കൊഴപ്പൊന്നുല്യ. പക്ഷെ എന്നാലും ഇമ്മാന്റെ ഭാഗോർക്കുമ്പോ
ആഹ് അതാണലോ ഞമ്മക്ക് സങ്കടേയ്
ഞമ്മളെന്ന് പർഞ്ഞാരു ആ ഒന്നു അ മ്മ പർഞ്ഞാ അത്
ഞമ്മക്കാകെ സങ്കടം അതാണ്. ഇന്റെ ചെങ്ങായിക്കും ചെൽ
അത്പ്പൊ ഞമ്മളൊവ്ട്ക്കേം പോവന്നൊക്കെ പറഞ്ഞാല് പ്പ മ്മ പറ്യും പ്പ പോണ്ട അങ്ങനേണ് ഇങ്ങനേണ് പർഞാല് പിന്നെ അയ്ല് രണ്ടാമതൊരു വാക്കില്യ
വാക്കില്യ ആക്കെത്തെന്നെണ്ള്ള പ്രശ്നേ ഷ് വല്ലാത്ത ചൊ ഏതെങ്കിലൊന്ന് നമ്മളെ കൂടണ്ടെങ്കി ഞമ്മക്കൊര് സമാധാന
ഉം ഔടിം അങ്ങൻത്തന്നെ
ആഹ് ഇബടിം അങ്ങൻതന്നെ
ആഹ് ചെറിയ മോനല്ലേ
ആഹ് പറയണ്ടല്ലോ
ഉം ഉം
ഉം.. ന്നാ അയ്ക്കോട്ടെട്ടാ ആ ഞാൻ വിളിക്കണ്ട്
ഉം ഉം